ഇല്ല
എന്തൊക്കെയ്ണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷങ്ങള് ഇങ്ങള വിശേഷങ്ങളൊക്കെന്തയ്
ഒക്കെ നല്ല വിശേഷം ഇങ്ങനെ പോണ്ട്
ആ നിങ്ങളെ വീട്ട്ല് ആരെക്കെയാണ് ആഹ ഭക്ഷണൊക്കെ കയ്ച്ച്
ആ വീട്ട്ല് രണ്ടേട്ടന്മാരും രണ്ടേട്ടത്ത്യോളും ഒരനിയനുണ്ട് പിന്നെ ഞാൻ മൊത്തം ആറാക്കാരാണ്
ങ്ങള് പഠിക്കുന്നാന്നൊ
ഞാനീ പഠിക്കുന്ന് ആപ്പ് സ്റ്റിച്ചിങ്ങൊക്കെ കയ്ഞ്ഞിപ്പൊ വ വർക്കൊക്കെ കയ്ഞ്ഞിരിക്കാണ്
ആണ്ല്ലേ എന്ത് വർക്കായ്രുന്നു
നമ്മള് ഈ ഫാഷൻ ഡിസൈനിങ്ങിന്റെ
ആ ആ ഫാഷൻ ഡിസൈനിങ്ങന്റെ കോഴ്സ് എടുത്ത് പഠിച്ചതാ
ആഹ അതെ അതെ അതെ അതെ
അ ശരി നിങ്ങള് എങ്ങനെ പ്ലസ് ടു കയ്ഞെന്റെഷം മ്മഞാഹൗസ് ബൈഫ
ഓ ഓ ആഹ ഞാന് പ്ലസ് ടു കയ്ഞ്ഞെന് ആ
എങ്ങനെ
ഞാനെ പ്ലസ് ടു കയ്ഞ്ഞെന്റെ ശേഷം ഇങ്ങനെ വർക്കിന് പോയതനി
ആഹ ആഹ ഇപ്പെത്ര വർഷായി
ഒരു കൊല്ലായി വർക്ക് ചെയ്തിട്ട് പിന്നെ നിക്കാഹ് കയ്ഞ്ഞെന്റെഷം പിന്നെ പോയിട്ടില്ല
ആഹ ഓ അത് ഷെരി ഫുഡൊക്കെ കയ്ച്ചോ
ആഹ ഫുഡൊക്കെ കയ്ച്ചു ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ ഇണ്ടായ്ര്ന്നു
ആഹ ആഹ അത് ശരി
സ്പെഷ്യൽ എന്തായ്രുന്നു
ഇന്ന് ഞങ്ങക്കും ഇവിടെ രാവിലെ ചിക്കൻ കറിയും പിന്നെ പത്തിരിയുവായിരുന്നു
ഓ ഓ
അപ്പആത്യാ കറി ചിക്കൻ കറിഎന്നെ ഉച്ചക്കെക്ക് ണ്ട്
ഏ ഇങ്ങളെ ന്നെ ഉണ്ടാക്കലാണോ
ഓ ഓം തന്നെ ഇണ്ടാക്കാറ് കുട്ടികള് സ്കൂളി പോന്ന മ മക്കളുണ്ടല്ല അപ്പ രാവിലെ ഒന്നായ്റ്റങ്ങാക്കും ഞാന് ചോറും കറിയും
ഓ ഓ രാത്രിയേക്കെ വെരെള്ള ആയ്ക്കാരല്ലേ
രാത്രി ചെലപ്പം രാത്രി ഇണ്ടാവലിണ്ടാവികാരം പിന്നെ രാത്രി വേറെന്തെങ്കിലും കറി വെക്കും ചെല ഇണ്ടെങ്കില് അങ്ങ അങ്ങ പിന്നെടുക്കൂ അതല്ലെങ്കില് പിന്നെ ചോറല്ലാ വേണ്ടെ ചപ്പാത്തിയാ ഇവടെ വേണ്ടെ
ഓ ആ അത് ഹെൽത്തിന് ന്നല്ലാണല്ലോ
ഓ
എഹ്
നിങ്ങള് രാത്രി എങ്ങനെ ചോറെന്യയാ അല്ലെങ്കില് വേറെന്തെങ്കിലും ആക്കുവൊ
ആ ഞങ്ങള് എടക്ക് ചോറ് തിന്നും എടക്ക് ചപ്പാത്തി അങ്ങനെയൊക്കെണ്
ആ ഇവടേം ചെ വ്ടെപിന്നെ രാത് ഇത്രേ ചോറെങ്ങനെ ആയാലും പറ്റുലല്ലോ കുട്ട്യേക്ക് ഞാന് ചെലപ്പോ ചപ്പാത്തി അങ്ങനെ കൊടുക്കൂല ചോറെന്നെ കൊടുക്കുള്ളൂ
ഓ മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാണ്
എന്റെ മൂത്തത് മോളാണ് അതിന്റെ നേരെത്തായെ രണ്ടാആൺകുട്ട്യേളാണ് മൂത്ത മോള് എട്ടില് പഠിക്ക്ന്ന് രണ്ടാമത്തെ മോന് ആർല് പഠിക്ക്ന്ന് അത് ദർസിലാലാ ഹാഫ് ഇള്ളാവാൻ വേണ്ടീട്ട് പിന്നെ ചെറുത് എൽ കെ ജി പഠിക്കുന്നു അ അവിടെ മഴയൊക്കെ ഇണ്ടാ
ഓ ഇവിടെ ഇന്ന് രാവിലെ വരെ പെയ്തിരുന്നു ഇപ്പ എന്തായാലും ഓരോ ഒരൾച്ച ഉണ്ട്
ആ അതെയ ഇവിടെയും പെയ്തിക്കേണ് രാവിലെ ആ ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു എന്റെ മോന് ഇന്ന് പോയത് മോന് പോന്നു സമയത്തൊക്കെ നല്ല മഴയ ആ എനിക്കാനും മക്കക്ക് സ്കൂളിൽ പോകാനൊരു മടി യായിരിക്കും മഴയാകുംമ്പോ ഉം
ഉം പൊറത്തേക്ക് എറങ്ങാൻ കൈയെല
ആഹ് എറങ്ങാനാവില്ല കുട്ടികക്ക് സ്കൂളിൽ പോവാൻ അതാണ് ഒന്നാമത് കുട്ട്യാൾക്ക് സ്കൂളിൽ പോവാൻ മടി ആയിരിക്കും ഇങ്ങനെ തള്ളി നീക്കണം
ആഹ് അതന്നെ അതന്നെ
പിന്നെ
ഇവിടെ ഇന്നലൊക്കെ നല്ലോണം മഴ ണ്ടേനി ഏ
കൃഷികളൊക്കെ ണ്ടോ അവടെ
ഇവിടെ കൃഷിയായിട്ട് ഇപ്രാവശ്യം ഞങ്ങളൊന്നും ഉണ്ടാക്കിട്ടില്ല കഴിഞ്ഞ അതിന് മുമ്പത്തെ കൊല്ലൊക്കെ ഇഞ്ചി മഞ്ഞള് ചേമ്പ് പൂള അങ്ങനത്തെ ഐറ്റംസ് ഒക്ക കൊറേ ഉണ്ടായി ഇ് പ്രാവശ്യം ഇവിടെ ഇനി പന്നികള് ശല്യം ഉണ്ടായതോൊണ്ട് ഒക്കെ മാ
ആഹ് പന്നികള് ഭയങ്കര ശല്യ തെങ്ങ്മ്മല് തേങ്ങ വരെ ലര് അല്ലേ തേങ്ങൊക്കെ കച്ചടന്നോ പറത്തേക്ക പിന്നെ പന്നികളെ ശല്യം ഇല്ല പക്ഷെ അങ്ങനെ പറയുന്നതൊക്കെ തേങ്ങയൊക്കെ കടിച്ചിട്ട്
ആഹ് അതന്നെ അത തന്നെ നെൽത്തുള്ള തെങ്ങ് മലേക്കാരം
ഉം ഉം
വന്നുണ്ടായാല് ഒരു സാധനം വക്കൂല മണ്ണ് വരെ ഇറക്കിടും
ആണോ
ഓ കുത്തി കുത്തി ഒന്നായിട്ട് നമ്മടെ വായൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുത്തി മറിച്ചിട്ട് അതിന്റെ കന്ന് വരെ തിന്നു പോയി അവര്
ആണോ അത് ശരിയ പന്നിയുണ്ടായ ഭയങ്ക എടങ്ങറാന്ന് പറയുന്നേക്ക്
ആഹ് അതെ അതെ അതെ അതെ
പിന്നെ അട അങ്ങനെ ചക്ക മാ ആഹ് ഇവിടെ കൃഷിയുണ്ട് ഇവിടെപ്പം പിന്നെ മഴ ആയത് കൊണ്ട് എല്ലാം നശിച്ച് പൊയിരിക്കുക നമ്മള് വൈതനങ്ങ പിന്നെ പയറ് കക്കിരി പിന്നെ ചീര കോവക്ക അങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കാറണ്ടായിരുന്നു ഉം പിന്നെ ആ ആ പറമ്പിൽത്തനെ പിന്നെ ചക്ക ഇഷ്ടം പോലെ ചക്ക ഉണ്ട് മാങ്ങ മാങ്ങന്റെ സീസൺ കഴിഞ്ഞ്
ഓ ചക്കന്റെ സീസണും കഴിഞ്ഞല്ലോ
ഇല്ല ഇവിടെ ചക്ക ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ മഴ പെയ്തൊണ്ട് വെള്ളം കുടിക്കുവല്ലോ അതുകൊണ്ട് കഴിക്കാൻ പറ്റും കഴിക്കന്നില്ല ഉം അങ്ങനെ പഴുത്ത് നലത്തി വികും
ഓ പയഞ്ചക്കായിരിക്കുലേ
അല്ല സാധാ മറ്റേ ചക്കയന്നെ പയഞ്ചക്ക ഉണ്ട്
വരക്കച്ചക്കയി
പറണം ഉം പിന്നെ വേറെ ആഹ് എങ്ങനെ
നമുക്ക് കൂടുതല് ഇഷ്ടേ വരക്കച്ചക്കെയാണ് അറിയ
ആഹ് എനിക്ക് ആ വരിക്കച്ചക്കെ കൂ മുപ്പാക്ക് പഞ്ചൊക്കെ ആം ഭയങ്കര പഴഞ്ചക്ക
ഉം വരക്കച്ചൊക്കെ നല്ല മധര ഉള്ളേ
ആഹ ആഹ നല്ല മതിരള്ള നല്ല രസം അത് ഉണക്കീയിട്ട് നമ്മള് വറുത്താല് എണ്ണയിലിട്ട് വറുത്തെടുക്കുവല്ലോ അതും ഭയങ്കര ടേസ്റ്റാ മധുരംള്ളത് ഓ
നിങ്ങൾ ഫ്രൈ ചെയ്യാറുണ്ടോ ചക്ക
ആഹ ചെയ്യാറ് നമ്മള് പിന്നെ ഇപ്പ ഇപ്പ മഴയതോണ്ട് പൊഴുത്ത ചക്ക ഉണ്ടാക്കണം ണല്ലെങ്കിൽ ഇങ്ങനെ കൊഴ ഒന്ന് ഉണക്കിട്ട് കൊറച്ച മഞ്ഞപ്പ ഇട്ടിട്ട് ഉപ്പ മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് പിന്നെ വറുത്തെടുത്താ നല്ല ടേസ്റ്റാ പിന്ന ചക്ക പച്ച ചക്ക ക്ക വർക്കാറുണ്ട് അതേപോലെ കൂട്ടാൻ കൂട്ടാൻ വെക്കാറുണ്ട് നിങ്ങക്ക വെക്കാറ്ണ്ടോ കൂട്ടാന്
ആ കൂട്ടാനൊക്കെ അല്ലെ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള്ൾ പത്ത മണിക്ക് അങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാറുണ്ട്
ആ ആഹ ഇവിടെ അങ്ങന്നെ തന്നെ കൂട്ടാനൊക്കെ വെക്കാറുണ്ട് ഉം പിന്നെ അങ്ങനെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരണോ?
ഓ ഇവിടെ മയ ആയിട്ട് കൊറച്ചീസം അങ്ങനെ പോകാറില്ല.
ആഹ ഇപ്പൊ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാ ഭയങ്കര പട്ടിയായിരിക്കുവല്ലോ.
ആ അതെ അതെ അതെ
ഉ പി എങ്ങനെ അങ്ങ് പറ കടിച്ചു കൊടുലുണ്ടോ എങ്ങനെ
ഓ
ട്രാവൽ
നിങ്ങള് പറഞ്ഞക്ക എങ്ങനയാ ആഹ ട്രാവലൊക്കെ ചെയ്യാന ഇഷ്ടാ
ആ
എങ്ങനെ ഹലോ
ബീച്ചിക്കൊക്കെ പോകാറുണ്ടോ?
ആഹ ബീച്ചിലൊക്കെ പോ പക്ഷേ ഇപ്പ മഴ ആയത കൊണ്ട് ഇപ്പ അങ്ങനെ പുറത്തേക്ക ഒന്നും ഇറങ്ങറില്ല മറ്റത്
പോവാറുണ്ട് സ്ട്രീറ്റ് ഫുഡ ഒക്കെ കഴിക്കാൻ നല്ല രസല്ലേ അവിടെ ഒരു കൂന്തള കിട്ടാനുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ.
ആ ഞാനിതുവരെ തിന്നിട്ടില്ല നല്ല പൂതി ഇണ്ടായിരുന്നു
ആ നല്ല രസ നല്ല രസൊക്കെ കൂന്തലൊക്കെ കഴിക്കാം അതുപോലെ ആഹ ഉള്ളില മസാല നിറച്ചിട്ട്
ആഹ ആ ആ ആ വീഡിയോസ് ഒക്കെ ഇങ്ങെ നെങ്ങനെ ഭയങ്കര പൂതിയന്ന്
ആഹ
സിനിമൊക്കെ കാണാറുണ്ട്
ആഹ അത്യാവശ്യൊക്കെ കാണാറുണ്ട് അല്ല അല്ല നിങ്ങ അങ്ങനെ ഫോണില് ഇങ്ങനെ വരുമ്പോ കാണും തിയേറ്ററിില് പോവാാറില്ല
ഓ ദൃശ്യം കണ്ടിര്ന്നോ
ദൃശ്യം പിന്നെ ഫോണില് കണ്ടിക്ക്ണ് തിയേറ്ററില് പോയേച്ച് കണ്ടിട്ടില്ല
ഉ
ക്ഷേ തൊരു ആദ്യത്തെ അതിൻ്റൊരു രസം കിട്ടിയില്ല ലേ ഇപ്പം
ആ അതെ അതെ മൂന്നാമത്തെ രണ്ടാമ അതിന്റെ അത്ര ഒരുതില്ലാന്നൊക്കെ പറഞ്ഞേക്കാ മീൻപ്പു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല നല്ല
ണ്ടാവും ഉണ്ടാവും ന്നൊരു കൺഫ്യൂഷൻ ല് നിങ്ങെ നിർത്തിട്ട്- -
ഓ അതെ അതെ അതെ അതെ അതെ നല്ല അടിപൊളിയാണ്
ആ ആഹ് സംഭവം രസാണ് പക്ഷെ നമ്മള് വിചാരിക്കുന്ന ആ ഒരിത് അതില് കിട്ടുന്നില്ലാന്ന് മാത്രം
ആ അതെ അതെ ആ രണ്ടിനായിരുന്നു ത്രില്ലിങ് ഒക്കെ ഉണ്ടായി
ആഹ് അതെ
ആഹ് അതെ
പിന്നെ ഇങ്ങളെങ്ങനെ പിന്നെ അടിച്ചിട്ട് പൊറത്തേക്കൊക്കെ കൊടുക്കുന്നുണ്ടോ
ക്കല്ണ്ട്
എങ്ങനെ ഗൗണൊക്കെ അടിക്കോ
നമ്മള് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് അടച്ചല് ചുര്ദാറ് പിന്നെ ചെറിയ ചെറിയ ഇത്ട്ടോ ഓറെ ഓർ തൊന്നുല്ലാത്തെ ശെമ്മി അങ്ങനത്തെ ഐറ്റം അങ്ങനൊക്കെ അടിക്കല്ണ്ട്
ആ അതില് വർക്ക് ഇങ്ങനെ പർച്ചൊക്കെ കൊടുക്കോ ഹാൻഡ് വർക്ക് സ്റ്റോൺ വർക്ക് അങ്ങനെത്തെ വർ
ആ ത ലൈസും മാങ്ങിക്കൊട് ത്തെന്നാ അങ്ങനെ വെക്കും എംബ്രോയ്ഡറി നമ്മക്ക് സ്വന്തക്കായിട്ട്ള്ളത് അറീല്ല അത് നമ്മൾ ചെയ്തിട്ടില്ല
അത് ശരി
ലൈസൊക്കെ വാങ്ങിക്കൊണ്ടന്നാണ്ട് നമ്മള് അങ്ങനെ അടിച്ചു കൊട്ക്ക അങ്ങനെയൊക്കെ കൊ
ആഹ് ആഹ് അത് ശരി
ഇപ്പ ഒരാളെ സഹായം വേണ്ട നമ്മക്കായിട്ട് തന്നെ വരുമാനം ഇണ്ടാക്ക
ആഹ് ആഹ് അതെന്നെ
നിങ്ങക്ക്
പിന്നെ ന്നാ ശരി
ആഹ് ന്നാ ശരി ഓക്കെ
എന്നാ ശരി ട്ടോ
ആഹ് ഓക്കെ
അ